ഹലോ ഹലോ
ആ പറയു
ആഹ
ഇന്ന് എന്ത് കഴിച്ചു
ആഹ ഭക്ഷണംൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു
ആഹ നല്ലത് ഓ കൊറച്ചൊരു പ്രശ്നം ആണ് ആ അതെ മഴയില്ല വെയില് മാത്രേ ഉള്ളൂ രാവിലെ ഒരു മോഡല ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് പോയി
ആഹ
ഉം എന്താ സ്പെഷ്യൽ
ആഹ് ഇവിടെ ഇപ്പം മഴ പെയ്യാൻ ഇവിടെ പ്രത്യേ സ്പെഷ്യൽ ഒന്നുല്ല. തോരന് ഉണ്ട് ഏഹ് മീൻകറിയുണ്ട്. മോര് അങ്ങനെ. എന്തായിരുന്നുന്ന് കഴിക്കാന്?
പ്പെവെന്താ വീറ്റ്റൂട്ട് തോരനും
ആഹ് അഹ് അഹ് മീനൊന്നും മേടിച്ചില്ലാ
ഏഹ്
മീനൊന്നും ഇല്ലാരുന്നോ
ഏഹ് നമ്മള് കമ്പനില് വർക്കെയുവല്ലേ മീനൊന്നും കിട്ട ത്തില്ലാ
കമ്പിനി ഫുഡാ ആഹ് ആഹ് പിന്നെ വേറെന്താണ് അവടെ മഴയൊന്നുവില്ലാ
വെയിലന്നെ
അതെയോ ഇവടെ മഴയാണ് മഴ പെയ്യാനോള്ള തയ്യാറെടുപ്പിലാണിപ്പം
ആഹ്‌ നല്ല സുഖം ഒണ്ടാവും ഒറങ്ങാൻ തണുപ്പും ഇതൊക്കെയാവുമ്പോ ഏഹ് ഇവിടെയാണെങ്കി അങ്ങനെ ആഹ് ഇവിടെയാണെ മഴയു ല്ലാ ചൂട് കാരണം ഒറങ്ങാനും പറ്റത്തില്ല
ആഹ് ഹാ ഹാ അത് ശെരി
ഉം ഫാന് ഇടാണ്ട് കെടക്കാൻ പറ്റത്തില്ല
ആഹ്
ഉം
പിന്നെന്താ?
എല്ലാരും എന്ത് പറയുന്നു? ഇപ്പോ വൈന്നേരത്തേക്കിനി ചായൊക്കെ ണ്ടാക്കണെ
ആ ഇനി ഒണ്ടാക്കണം ആ ഇപ്പൊ രണ്ട് ആ സമയാകുന്നല്ലേ ഉള്ളൂ സമയായില്ല ഉച്ചക്കത്തെ കഴിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ
ആ ഒന്നൊറങ്ങി എണീറ്റ്
ആ ഒറക്കൊന്നുല്ല ഇനി കൊറെ പണിയാ കെടക്കുന്നത് അതൊക്കെ ചെയ്യണം
ആഹ് അ എന്നാ രാവിലൊന്നും പണിയൊന്നും തീർന്നില്ലായിരുന്നോ
ഓ ഇല്ല കൊണ്ട് ഇനി ഒണ്ട് കൊറച്ചൂടെ പണിയുണ്ട് കുഞ്ഞുണ്ട് അതോണ്ട് കൊർച്ച് ഇതാ ഏ പതിയേ പതിയേ ചെയ്യാൻ പറ്റുള്ളു
ആഹ് ഹാ ഹാ എണീക്കോ കൊ എണീക്കുമ്പോഴൊക്കെ അല്ലേ
ആ അതന്നെ
ആഹ് ഒറ്റക്കാണോ വീട്ടില് അപ്പൊ വേറെ ആരും ഇല്ലേ?
ഒണ്ട് കുഞ്ഞോണ്ട് ചേട്ടനൊണ്ട്
ആഹ് അങ്ങനെയല്ലാ കുഞ്ഞിനെ നോ നോ ക്കാനെ ഒന്ന്
ഇല്ല ഇല്ല അത് ആരുല്ല ഇല്ലില്ലല്ല അങ്ങനെയാരു ഇല്ല
ആഹ് ആഹ് ആഹ്
ആഹ് അടുത്തൊണ്ട് അടുത്ത് ആഹ് അനിയൻ ജോലിക്ക് പോകും പിന്നെ അടുത്ത് ആഹ് അടുത്ത് ചേട്ടന്റെ സഹോദരങ്ങളൊക്കെ ഒണ്ട് അവരൊക്കെ ഒണ്ട്‌ അവിടെ പിള്ളേരൊക്കെ ഒണ്ട് അപ്പൊ അവര് ഇപ്പ സ്കൂളൊക്കെ ആയില്ലേ അപ്പൊ പിന്നെ പിളേരൊന്നും ഇല്ല പിന്നെ വൈ കുന്നേരം ആവും വരുമ്പോ
ആഹ് അതെയാ
ആഹ് ആഹ് അവിടെ മി വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് പപ്പയും അമ്മയും ഞാനും ചേച്ചി ഒണ്ട് കെട്ടിച്ചു വിട്ടു പിന്നെ ആ ഒരു ഒന്നര വയസ്സുള്ള ഒരു കൊ ച്ചും ഒണ്ട്
ആഹ് ഹാ ഹാ ചേ ആ ഹലോ ഉം ചേച്ചിടെ കുഞ്ഞാ ആഹ് ഹാ
ഒരു വയസായേ ഒള്ളൂ
സായത്തെ ഒള്ളോ ഇവിടെ രണ്ട് വയസ്സ് രണ്ടു വയസ്സാവുന്നു ആഹ് രണ്ട് മാസം കഴിഞ്ഞാ രണ്ട് വയസ്സാവും
ഉം ഏഹ് ഒരു വയസായിട്ട് ഒരു രണ്ട് മൂന്ന് ആഹ് നാലഞ്ചു മാസായി
ആഹ് ആഹ് നട ക്കാനൊക്കെ തൊടങ്ങിയോ
ആഹ് മെല്ലെ മെല്ലെ പിടിച്ചൊക്കെ നടക്കും
ആഹ് ഹാ ഹാ അത് ശെരി പെങ്ങുഞ്ഞാ പെങ്കൊച്ചാ
അല്ലല്ല ആങ്കൊച്ച
ആഹ് അത് ശെരി ആഹ് ഇവിടെ പെങ്കൊച്ച
അവൻ മെല്ലെ ആഹ് പിടി പിടിച്ചൊക്കെ നടക്കും ഉം പിന്നെ ഫോൺ വച്ചുണ്ടെങ്കി എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം ഉം
ആയി
നല്ല നല്ല ആ ആ നല്ല നല്ല സം സംസാരിച്ച് തുടങ്ങുന്നേ ഒള്ളൂ അമ്മമന്നൊക്കെ കററ്റ് വിളിക്കും അമ്മാ പപ്പാ അയക്കെ വിളിക്കും ബാക്കിയുള്ളതൊക്കെ വ പറയുന്ന കുറച്ച് ശരിയായി വരുന്നേഒള്ളൂ
ഉം ഫുഡൊക്കെ കഴിക്കോ ചോറൊക്കെ കഴികോ
ആ ചോറ് ഇപ്പ ഭക്ഷ്ണം അങ്ങനെ കഴിക്കണില്ല പറ്ണേ
ആഹ് ഹ ഹാ ഉം
പിന്നെ ജ്യൂസ് കാര്യങ്ങള് ആ ആ ജ്യൂസൊക്കെ കുടിക്കും വെള്ളമൊക്കെ നല്ലോണ്ണം കുടിക്കും അങ്ങനെ
ആ
ഉം അതിലൊന്നും പ്രശ്നഇല്ല പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കും
ആ ബിസ്കറ്റ് ഒക്കെ ഒഴിവാക്കിട്ട് ചോറൊക്കെ കൊടുക്കുന്നയിരിക്കും നല്ലത് ആ ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊട്ക്ക് ആ വീട്ടിലുണ്ടാക്കുന്നയൊക്കെ അതുപോലെ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുന്നതാ നല്ലത്
ഉം ചോറ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്ന് എന്ക്ക് അറിയത്തില്ല ഞാന് എവിടെയാ
ഇവിടായത് കൊണ്ട് അറിയത്തില്ല ആ ഓ ശരി ശ
ഉം പിന്നെ ഇന്നാളുണ്ട് ഇരുന്ന് മുളക് തിന്നുന്ന കാണുന്ന് ഇവ എന്തോ മേടി ച്ചിട്ട് മറ്റേ ഇതണ്ടല്ലോ മ്മളെ ചോളം ചോളത്തില് ഈ നാര് ഇനി ഇതൊക്കെ പിഴിഞ് മറ്റാ ഇത് വെള്ളം ആക്കൂല്ലേ അല്ല ആ മുളക് തേക്കൂല്ലേ ആ അതുപോലെ ട്ടേക്കാൻ വേണ്ടി വെച്ചത് കൊണ്ട് ഇരുന്നിരുന്നിട്ട് മുട്ടൊന്നു വെരളി നക്കി
കഴിച്ചു ങേ അത് ആ ഇപ്പ ഇച്ചിരി എരുവൊക്കെ കഴിക്കുന്ന നല്ലതാ ഇപ്പഴേ എരുവ്കഴിക്ക്ന്നത് നല്ലതാ പിന്നത്
അതെ അതെ അത് എടുത്തോണ്ട് പോയപ്പോ ഫുളള് കരച്ചിലായിരുന്നു
ആഹ് ആഹ് ആഹ് അത് ശരി ആസ്വദിച്ചു കഴിച്ചോണ്ട്ന്നപ്പോ എടുത്തോണ്ട് പോയി ഹ്.. അത് ശരി
അത് ഇച്ച് ഒന്നു അല്ല ഒരു മുളകാണേ കണ്ണിലും എവിടേലും പോയിട്ടു ആഹ്... അത് സ്പൂണിലെടുക്കും കൈയ്യിതൊടും വായിലേക്കിടും ആഹ് നല്ല കഴിച്ചോടാ
ഉം
ഉം
ഉം
പിന്നാ കോമഡിയാണ് അടങ്ങിയിരിക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവര് അവടെ ഒറ്റക്കായതുകൊണ്ട് നേഴ്സ് പോവുന്നുണ്ടായിര്ന്നോ
ആഹ ഹ
അ ഇവര് അളിയനും ചേച്ചിയും മാത്രല്ലേ ഉള്ളൂ
ആഹ
അപ്പൊ അവിടെ പോയിങ്ങോണ്ട് ഇതൊരു കൊച്ചിൻ്റെ മോന്ത കിട്ടട്ടിച്ചൂന്ന് അവരു ആയിട്ടൊന്നും കമ്പിനിയായില്ല പറയുന്ന ഉം കുരുത്തക്കേടാണ്
ഒന്നര ഒന്നര വയസ് അല്ലേ ആയുള്ളൂ പിന്നെ എന്തിനാ അങ്ങൻ വാടി വിട്ടെ
അവര് ചുമ്മാ പോയതാ ആ പിന്നെ ഇവര് രണ്ടേരും മാത്രല്ലേ ഉള്ളൂ കളിക്കാനോ ഇതാക്കാനോ ഒക്കെ ആരുല്ലല്ലോ അപ്പൊ പിന്നെ ഇവള്ടെ പ്രായ എല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് അല്ല പോവും അടുത്തന്നെയാ അവടെ ആകെ രണ്ട് പിന്നെ പിള്ളേരോ രണ്ടു മൂന്ന് പിള്ളേരെ ഉള്ളൂ
ഉള്ളു ആ ഹാ
പോയിരിക്കും അങ്ങൊക്കെ അങ്ങനെയെക്കെ പിള്ളേര് കളിക്കുന്ന കാണുമ്പോൾ ഇവനും കളിച്ചോളു അല്ലോ
ആഹ
ഉം അപ്പൊ പിന്നെ അങ്ങനെ പോയി എന്താക്കി പിന്നെ ഇവടെ വന്നിട്ടുണ്ടെങ്കിലാ നല്ല ഉള്ളത്
ആഹ് ആഹ് ആഹ്-
വീട്ടില് ഒണ്ട് ഇപ്പോ നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ടേ പോവ്ള്ളൂ-
പോകുന്നു ആ അപ്പോ വീട്ടിൽ നല്ല ബഹളവായിരിക്കും ലോ സൈലന്റ് ആയിട്ടരുന്ന വീട്
ആ പപ്പയും അമ്മയും മാത്രല്ലേ ഉള്ളു
ആഹ് ആ അവർക്ക് ഒരു ദാ ആവ്വല്ലോ കു
ആ പിന്നെ പപ്പേൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കില് പിന്നെ വേറാരു ത്തും പോവ
പോവത്തില്ല ആ ഞാനും അതെ കുഞ്ഞിനെം കൊണ്ടിങ്ങോട്ട് വര് വീട്ടിലേക്ക് ചെല്ലുമ്പോത്തേക്ക വയങ്കര വീട്ടിലെല്ലാർക്കും ഭയങ്കര ഇതാ പോകുമ്പോത്തേക്കിന ആ ആ പിന്നെ ഇങ്ങോട്ട് കൊണ്ടരുമ്പോ അവിടെ എല്ലാരും ശ് ശോകാവും പിന്നെ- വീ അങ്ങനാണ് തിരിച്ചു പോവൂമ്പോ പിന്നെ ഇവടെ പ്രശ്നമാവും അങ്ങനെയാണ് ഏഹ്
ആ അവന് പിന്നെ ആദ്യത്തെ പേരക്കുട്ടിയല്ലേ? അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ഭയങ്കര കാര്യ ര്യാവനെ
ആ ആ ഇവിടെ അതന്നെ രണ്ടടത്ത- ഒരാളേ ഉള്ളൂ
ആ
ഇനി ചേട്ടന്റെ കുഞ്ഞ് ചേട്ടറെ വൈഫ് ഏഹ് ഉം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പഴേ അടുത്ത മാസം ആകുമ്പോ ഒരു കുഞ്ഞുവാവേയും കൂടെ ആവുന്നുണ്ട് ഇവിടെ.
ആഹാ
ആ അങ്ങനെ
ഉഷാറായിട്ട് നടക്കട്ടെ
ആ
പിന്നെ ഒറ്റക്കാണോ ഇപ്പോ അതാ ഇപ്പോ ഒറ്റക്കാണോ? മതിന്റെ പണി പോയോ
ആ പോയി പോയി
ഫുള്ള് സൈലന്റായിരിക്കും അല്ലേ
ആ ആ കൊഴപ്പല്ലച്ചായ അപ്പർത്തെ എല്ലാം ആം ചേട്ടത്തിമാരൊക്കെയുണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
അവരൊന്നും ആ അപ്പൊ പണിയൊക്കെ ചെയ്യാലോ അല്ലേ
ആ അന്നേരം ഞാ സാധാരണ ഫുൾടൈം ഈ സ്കൂളില്ലാത്ത സമയത്തൊക്കൊയാണെങ്കി ഫുൾടൈം ആളുണ്ട് പിള്ളാര് എപ്പഴുംണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ആ അന്നേരം പിന്നെ കൊഴപ്പില്ല പിന്നെ എന്തേലും ആവശ്യത്തിന് ഉടനെ വിളിച്ചാ ഉണ്ട് ആ പി പിന്നെ അട്ത്ത്തന്നെ ചേട്ടനും ഉം മൂന്ന് ചേട്ടന്മാരുണ്ട് സ്വന്തോന്നല്ല കസിൻസാണ് അ പിന്നെ അവരടുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് പിന്നെ കൊഴപ്പവില്ല എന്തെലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പതന്നെ അവര് വരും അടുത്തടുത്ത വീടുകളാ അതുകൊണ്ട് കൊഴപ്പ എപ്പ്
ആ അട്ത്തട് ആളുണ്ടല്ലോല്ലെ അത് തന്നെ വല്യൊരു ഇത് ഒറ്റപ്പെട്ടിട്ടില്ലല്ലോ എന്തേലും ഒരാവശ്യത്തിന് വിളി ച്ചാല് ഓടിയെ ത്താൻ ആളുണ്ടല്ലോ ഉം
പിന്നെ പിന്നെന്താണ്
പിന്നെന്താണ് രാത്രിത്തേക്കൊക്കെ ഫുഡൊക്കെ റെഡി ആയോ
ആ ഒരുമിച്ച് വെക്കാെള്ളൂ ഏ എപ്പഴും ഏ കുഞ്ഞാവനെം കൊണ്ട് എപ്പഴെപ്പോഴും വെക്കാൻ പാടായത് കൊണ്ട് ഒരുമിച്ചൊറ്റ ഇതായിട്ട് വെ
ആ ആ പ്പൊ രാവിലെ വെക്കുവായിരിക്കും അല്ലെ
രാവിലെ വെക്കും ചോറും കൊണ്ട്പോക്ന്ന്ണ്ട് ചോറ് പോവുമ്പഴെ ജോലിക്ക് പോകുമ്പോ ചോറും കൊണ്ട് പോകും അപ്പോഴത്തേക്ക്നു രാവിലെ എല്ലാം താക്കും
എല്ലാം റെഡിയാക്കി വരുന്നു ആ പ്പ ചേച്ചി പടി പടി ച്ച് വേറെ വർക്കൊന്നും അങ്ങനെയൊന്നും നോക്കിയില്ല
ആ ജോലിയുണ്ടായ്രുന്നു ഇപ്പം പോകുന്നില്ല കുഞ്ഞായിക്കഴിഞ്ഞെ പിന്നെ
ആ ചേച്ചിയാണോ എന്റെടുത്ത് അന്ന് പറഞ്ഞേ ഇന്നളെറ്റോ ഇയ്നൂമുമ്പ് നമ്മൾ വിളിച്ചി ണ്ടായ്ര്ന്നുല്ലേ
ആ ഓർമ്മയില്ല
ആ ചേ
ഇല്ല എനിക്ക് തോയി ചാൻസ് ഇല്ല എനിക്ക് തോന്നില്ല അല്ല അല്ല
ആഹ് ഓക്കെ അല്ല ഇതേപോലെ ഒരു ചേച്ചി വ റിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യണില്ല
ഇല്ല ഞാൻ ആദ്യമായിട്ടാടോ സംസാരിക്കുന്നെ
ആഹ് അതേയോ അതേയോ ആഹ് ആഹ് ആഹ് അങ്ങനാണ്
ഉം എന്നാ ശരി എന്ന കാര്യൊവൊക്കെ നടക്കട്ടെ ആഹ് ശരി